ആ ഏവിടെള്ളത് ബ്രോ എന്താ പാട്
ആ വീട്ടിലിരിക്കാണ് സുഖൊക മ്മക്കെങ്ങനേ സുഖല്ലേ
സുഖാണ് എന്താപ്പോ വർക്കൊക്കെ ഇണ്ടോ ഏ അതോ ജോലിയൊന്നും ഇല്ലാതെരിക്കെ എങ്ങനേണ് എന്താ അവസ്ഥ
ജോലിയൊക്കെ ഇണ്ട് ജോലിയൊര് ടീച്ചിങ് മേഖലയിലിങ്ങനെ കേറീട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തൊടങ്ങാ ഇനിയങ്ങോട്ട് ഇങ്ങനെ വലുതായിട്ടെന്തെങ്കിലൊക്കെ തൊടങ്ങാന്ന് വിചാരിച്ച്ട്ട്ണ്ട് പൈസ വാണല്ലോ ജീവിതത്തിൽ പൈസ് സേണല്ലോ വാണ്ടത്
മ്മ് അതാണിപ്പെല്ലാരിം പ്രശ്നം എല്ലാരും കൂടുതൽ പൈസ ഇണ്ടാക്കണം
കൂടുതൽ പൈസ വാണ്ടേ ഇപ്പ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കൂടുതൽ പൈസ വാണ്ടേ ഏ ഒ
പൈസ പൈസ വാണ്ടേന്ന് ചോദിച്ച യിഞ്ഞാൽ പൈസ വേണം അത് എല്ലാ മേഖലകളിലും അത് നിങ്ങൾ പറഞ്ഞതുപലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും ഒരു അസുഖം വന്ന കഴിഞ്ഞാല് നല്ല ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കാൻ പുറത്ത പോയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ വീട്ടില് നല്ല ഫുഡ്ണ്ടാക്കാൻ ഡ്രസ്സ് വാങ്ങാൻ അങ്ങനെ തൊടങ്ങി കറണ്ട് ബില്ലടക്കാൻ ഏ വീട്ടില് ഏ സി വെക്കാൻ ടി വി വെക്കാൻ ഇങ്ങനെ തൊടങ്ങി നോക്കികഴിഞ്ഞാല് ലോകത്തുള്ള എല്ലാം നടക്കുന്നത് ഈ പൈസയുടെ അടിസ്ഥാനത്തിലാണല്ലോ
ആ
പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കൊറെ ആൾക്കാരും ഈ പൈസ എന്നുള്ളത് വെച്ചിട്ട് അതായത് അവരുടെ പാഷൻ അവര് മറന്നോവ് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അവരുടെ ഹോബീസ് എന്താണ് അതൊക്കെ മറന്നിട്ട് എത്രയും പെട്ടെന്ന് കൊറേ പൈസണ്ടാക്ക ഇപ്പ നേരത്തെ നിങ്ങൾ പറഞ്ഞത്പോലെ തന്നെ ഏ എങ്ങനേലും നല്ലൊരു പരിപാടി നോക്കണം ആ പരിപാടി നോക്കീട്ട് കൊറേ പൈസ ഇണ്ടാക്കണം ഈ മൈൻഡിലാണ് എല്ലാരുള്ളത് അപ്പോ ഞാന് എൻ്റൊര് കാഴ്ചപ്പാട് പറയാണ് ഇങ്ങനെ കൊറെ എന്ത് ഏ പൈസ ഉണ്ടാക്കണം അപ്പൊ അതിനെന്തേലും പരിപാടി നോക്കണം എന്ന് പറഞ്ഞ് പോണോൽ ല് എന്റെ കാഴ്ചപ്പാടില് ശരി ശരിക്കും മണ്ടത്തരാണ് ഏ സംഭവം പൈസ എല്ലാറ്റിനും വേണംന്നുണ്ടെങ്കിലും ഞാൻ മനസിലാക്ക അയിലേറെ ഇമ്പോർട്ടന്റ് ഏ കഴിവ് അമ്മടെ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസ് അത് എവിടെയാണോ കെടക്ക്ണത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ആ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെലും ചെയ്യാ ഇപ്പം നിങ്ങള് പറഞ്ഞ ടീച്ചിങ്ന്ന് പറഞ്ഞ മേഖല ഞാനും ടീച്ചിങ് എന്ന് പറഞ്ഞ മേഖല അപ്പോ ഞാൻ ഇതിൽ കേറാനുള്ള കാരണം ഇതിത്തെ സാലറി കണ്ടിട്ടോ ഇതീന്ന് കൊറേ പൈസണ്ടാക്കാന്നോ അങ്ങനൊന്നു അല്ല ഏ ഇന്റെ ഞാൻ കൊറച്ച് മുമ്പ് തിരിച്ചറിഞ്ഞു എനിക്ക് കൂടുതൽ കഴിവുള്ളത് എനിക്ക് കൂടുതൽ ഇമ്പാക്ട്ണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല ഐ മീൻ എനിക്ക് സ്ട്രെസ്സ് ഒന്നും ഇല്ലാതെ എന്റെ ഇൻട്രസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റ് പറ്റുന്ന ഏ ഇനിക്കേറ്റവും കഴിവുള്ള മേഖലാന്ന് പറഞ്ഞ ടീച്ചിങ് ആണ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുകന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ടീച്ചിങ് എന്നുള്ള മേഖല തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് മ്മ് അപ്പോ ഏ ഞാൻ മനസ്സിലാക്ക്ണത് ഇപ്പൊ ഞാൻ സമാധാനത്തിലാണ് സന്തോഷണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞാതിരി കൊറേ പൈസ അങ്ങനത്തെ സാനങ്ങളൊന്നും ഈന്റെ കയ്യിലില്ല പക്ഷെ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് സമാധാനത്തോടെ പോ കാര്യം ഐ പൈസയാണ് എല്ല് കും മണ്ടന്മാരാണ് അങ്ങനെ പോ ആ അങ്ങനെ ഓടിക്കെഴിഞ്ഞാൽ എന്ത് കിട്ടൂല ഒരു മനസമാധാനം കിട്ടൂല അവര് പിന്നിം പിന്നിം പൈസന്നുള്ളതാണ് അവരുടെ കയ്യിൽ കൊറേ പൈസണ്ടാവും പക്ഷെ എന്നാലും അവര് ഹാപ്പി ആവൂല കാരണം അവർക്ക് ദേ വാണ്ട് മോർ മണി പിന്നിം കൊറേ പൈസ വേണംന്ന്ള്ള ആ ഒരു ചിന്തയിലായിരിക്കും അവര് പിന്നെണ്ടാവ നേരെ കുറച്ച് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാൾന്ന് പറഞ്ഞാൽ അയാൾ സമാധാനത്തോട് ജീവിക്കുന്നു അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അയാൾ കിട്ടുന്ന സാലറി കൊണ്ട് ചെയ്യുന്നു ഏ അയാള് ഹാപ്പി ആയിട്ട് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നു ഞാൻ പറയട്ടെ ഈ നട്ട ഓടുന്ന ആൾക്കാരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മനസിലാക്കും പൈസൊന്നുമല്ല എല്ലാം സമാധാനം കുറച്ച് മനസ്സമാധാനം കിട്ടിയില്ലെങ്കിൽന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും ശരിയല്ലേ
ആ ബ്രോ പറഞ്ഞത് നമ്മൾ ആളുകൾ പൈസ ഉണ്ടായിരുന്ന തിരക്കില് അവളടെ കഴിവുകളെയും ഹോബികളെയും മറക്കുന്ന നളാണ് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കോട്ടെ ഇന്നത്തെ കാലത്ത് ഈ ഏത് കഴിവുകളും ഹോബികളുംാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പൈസ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കഴിവുകളും ളും അന്ന് ചിന്തിച്ചിട്ടണ്ട അവ അഭിപ്രായങ്ങളും
അതെ താങ്കള് പറയണത് എന്താന്ന് വെച്ച കഴിഞ്ഞാൽ പൈസ ഇല്ലാത്ത ഒരു കഴിവ് മുന്നോട്ട് കൊണ്ടകാൻ പറ്റൂില്ല എന്നാണ് താങ്കൾ
ഞാൻങ്ങന്നെ പറയുന്നത് പൈസ സ ഇന്നത്തെ കാ
അത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റാണ് ഇപ്പോ നമ്മ ഒരാൾക്ക് കയിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സ്കില് ഇണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കില്ലാണ് അവൻ അവിടെ വിക്കുന്നത് അത് വിറ്റിട്ടാണ് അവൻ കാശാക്കുന്നത് ഏ
അവിടെ കാശാണല്ലൊ അവനങ്ങ ത് കാശിന് വേണ്ടിയാണ് സ്കില്ലവൻ വിക്കുന്നത്. അതാണ് പൈസക്ക വേണ്ടി ആളുകൾ വിൽക്കുന്നു സ്കില്ല് അതവന്റെ സ്കില്ലല്ല അവന അവര് കച്ചോടാണ് അവടെ സ്ക സ്ക ഇന്ന് പറയാൻ പറ്റില്ല അയ്നവിടെ അവന അവ
ഓക്കെ ഓക്കെ നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മേച്ചു കച്ചോടമാണ് അവിടെ നടക്കുന്നത്. ഏ പക്ഷേ ആ കച്ചവടം നടക്കുന്നത് അവൻ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതാണ് എന്റെ ചോദ്യം ഏ അവനവിടെ കച്ചോടം ചെയ്യുന്നു ഐ മീൻ അവൻ അവന്റെ സ്കില്ല് വിൽക്കുന്നു പൈസക്ക് വേണ്ടി പക്ഷെ ആ വില്പ്പന അവൻ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ല്യോന്നുള്ളതാണ്. ഏ ഞാൻ പറയുന്നത് പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇൻട്രസ്റ്റ് നോക്കാതെ എന്താണോ കൂടുതൽ പൈസ കിട്ടാൻ ചെയ്യേണ്ടത് അത് ചെയ്യുന്ന ഒരാളും ഉം സ്വന്തം ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനം സ്വന്തം കഴിവുള്ള ഒരു സാധനം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്
അ നിങ്ങള് കച്ചവടം അവര് എൻജോയ് ചെയ്യുന്നുണ്ടോന്ന നിങ്ങള്ോ ശരി അപ്പൊ ഒരു ഒരു ടീച്ചർ ഒരു ടീച്ചർ നോക്കി അവന്റെ പാഷൻ അവന് കയ്വുണ്ടായോണ്ടവന് ഒര് പേഷനാണ് ടീച്ചിംഗ്. അവന് രാവിലെ മുതല് വൈകുന്നരം വരെ ടീ യ്യുന്നു. വീണ്ടും പൈസക്ക് വേണ്ടി രാത്രി ട്യൂഷൻ എടുത്ത് ടീച്ച് ചെയ്യുന്നു അത് അവന് ഓന് സന്തോ എൻജോയ് ചെയ്യുന്നുണ്ടോ മുക്കാ ഭാഗവും ടീച്ചിങ്ങിനൂടെ ചെലവഴിച്ചിട്ട് അത് എൻജോയ് ചെയ്യലാണോ അത് ജീവിതം വെറുതെ ച്ച്ക്കാനല്ലേ പറയാ
അവിടെയാണ് സഹോദര താങ്കൾക്ക് തെറ്റ്പറ്റിയത് ഏ ഒരാള് ടീച്ചിങ് ചെയ്യുന്നത് കാശിന് വേണ്ടി മാത്രമല്ല അയാൾ പഠിപ്പിച്ച നൂറുകണക്കിന് സ്റ്റുഡൻറ്സ് ആ ടീച്ചറ് ആ ടീച്ചർ നിങ്ങൾ പറഞ്ഞു ജീവിതകാലം മുഴുവൻ പഠിപ്പിച്ച് തീർക്ക്ആണന്നുള്ളത് ആ ഒരു ടീച്ചർ ഐമ്പത് അറുപത് വയസ്സായി കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് അഭിമാനത്തോടെ പറയാം ഞാനൊരു പത്തഞ്ഞൂറ് പേരെ കൈപ്പിടിച്ച് ഇയർത്തിയിട്ടുണ്ട് ക്കള വല്ല സംതൃപ്തി ഏത് പൈസ ത്ക്കാണ് തരാൻപറ്റ
അത് തന്നെ ഞാൻ പറഞ്ഞത് ആ ആ ടീച്ചർന് ആ ടീച്ചർന് അഭിമാനത്തോടെ പറിയാ ഞാനൊരു പത്തഞ്ഞൂറ് പേരെ കഴിപ്പിച്ചുണ്ട് അന്ന് അ അയിന്റെ മറുപക്ഷമായി ടീച്ചോറൊന്ന് ചിന്തിചൂടെ ഞാൻ എനിക്കും മാണ്ടി എന്താണ് ചെയ്തത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം
അതെ അ അ അതാണ് ഞാൻ പറഞ്ഞത് ആ ടീച്ചറത് എൻജോയ് ചെയ്യുന്നു കുട്ടികളെ പഠിപ്പിക്കലും കുട്ടികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കലും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതും ആ ടീച്ചർ എൻജോയ് ചെയ്യുന്നു അപ്പൊ അത് ടീച്ചർ ടീച്ചർ ടീച്ചറുടെ സ്വന്തം ആഗ്രഹ ബാക്കിയുള്ളവരെയും നിറ ഏ ഉയർത്തിക്കൊണ്ടുവരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ടീച്ചർ ഇൻട്ര ആ ആ ഒരു ടീച്ചർക്ക് ടീച്ചിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന്ണ്ടെങ്കിൽ ടീച്ചിംഗ് ചെയ്യരുത് എന്നാ പറയുന്ന ആളാണ് ഞാന് ആ ടീച്ചർക്ക് ഇന്ട്രസ്റ്റ് ഉണ്ട് ടീച്ചിംഗ് ചെയ്യാൻ അങ്ങനെണെന്ന്ണ്ടെങ്കിൽ ആ ടീ ടീച്ചറത് ചെയ്യുമ്പോൾ ആ ടീച്ചറെ സ്വന്തം ഇൻട്രസ്റ്റോടെ നിറവേറ്റി അതുവഴി ബാക്കി ഉള്ള കുട്ടികളെ അവടെ സഹായിച്ചു അവരെ ഉയർത്തിക്കൊണ്ടു വന്നു അപ്പോ രണ്ടു നിലക്കും ആ ടീച്ചർക്ക് സമാധാനിച്ചൂടെ സന്തോഷിച്ചൂടെ അതാണ് ഞാൻ ചോദിക്കുന്നത്
അപ്പൊ ഞാനൊരു കാ ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ അപ്പൊ ഈ പൈസക്കും വാണ്ടിയാണല്ലാ ടീച്ചിംഗ് നടത്തുന്നത് അവനരു പാഷനായിട്ട് അവനൊരു എൻജോയ് ചെയ്തിട്ട ട്ടാണ് ടീച്ചിംഗ് നടത്ത്ന്നതല്ലേ
അങ്ങനെ പറഞ്ഞില്ല പൈസക്ക് വേണ്ടി മാത്രമല്ലവർ ടീച്ചിങ് നട ന്നത് തന്നെ ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടിട്ടെന്നാണ് എല്ലാം ഈ ലോകത്തി എല്ലാം നടക്ക പൈസ മോണിറ്ററി ടെൻഷനാണ് നടക്ക പക്ഷെ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് എൻജോയ്മെന്റ് കണ്ടെത്താൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്
അപ്പൊ ഇങ്ങനെ പഠിപ്പിക്കുന്നൊരു ടീച്ചർന് ഇ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ബേസിക് എഡ്യൂക്കേഷന്റെ പൈസകൾ ഉണ്ടാവൂലേ ബേസിക് ആയി ഒരാക്ക് കൊടുക്കണ്ട അവന്റെ ബു ളുള്ള പൈസകള് അവന്റെ ചാർത്ത ചെലവ് അതൊന്നും അഫോർഡ് ചെയ്യാൻ കയ്യാത്ത കൊറേ ഫാമിലികളുണ്ട് അപ്പീ ട്ടീ ചർ അവടെ പോയിട്ട് അവർക്കുവാ ഇയ പഠിപ്പിക്കാൻ പറ്റോ അവർക്ക് ഈ ടീച്ചർനെ എൻജോയ് ചെയ്തിട്ട്
ആ ടീച്ചന്
എൻജോയ് ചെയ്ത് അവിടെ പഠിപ്പിക്കാൻ പറ്റോ കാരണം അവിടെ പൈസ കുറവേക്കാരം സാലറി കിട്ടോന്ന് അറിയില്ല അങ്ങനെ എൻജോയ് ചെയ്ത് പഠപ്പിക്കൻ കയ്യോ അങ്ങൻ ത്തൊരു ടീച്ചർന് ഇന്നത്തെ കാലത്ത് ഹലോ ഹലോ ഹലോ പഠിപ്പിക്കാൻ കയ്യോ അങ്ങൻത്തൊരു ടീച്ചന് കാരണം ഞാന് ആലോയ്‌ക്ക്ണെന്താന്നറിയോ ഇപ്പ ടീച്ചിംഗ്റഞ്ഞാലുള്ളത് ഇപ്പഴും അതിന് പൈസക്കും വേണ്ടി ചെയ്യുന്നൊരു കാ ക്യാഷിനും വേണ്ടി ഇപ്പോത്തെ കാലത്ത് എല്ലാ ജോലിയും കാശിനു വേണ്ടി ചെയ്യുന്നതാണ്